ഹലോ
ആ കേക്കുന്നു ആ കേൾക്കാൻ പറ്റും കേക്കാൻ പറ്റും ആ എന്തൊക്കെയാ പിന്നെ വേറെ
വേറെ സുഖം വീട്ടിലെത്തിയോ
വീട്ടിലെത്തിയില്ല ഞാനിങ്ങോട്ട് നടന്നു പോവാ വീട്ടിലെത്തി ഇനിയും കൊറെേ സമയമുണ്ട് ഞാന് എന്നും എത്തുന്നതിനെക്കാട്ടി ഇന്ന് കൊറെ ഏ താമസിച്ച എത്തിയിരിക്കുന്നത്
ആ ആ
ആ കൊറച്ച് താമസിചു പിന്നെ ആ കൊറ നടക്കാനുണ്ട് ഉം ബസ്സ് ഇറങ്ങിട്ട് കൊറ നടക്കാനുണ്ട്
ആ ജോലിയൊക്കെ എങ്ങനെുണ്ട് ജോലി സ്ട്രെസ്സ് പ്രഷർൊക്കെ ഉണ്ടോ
അങ്ങനെ പ്രത്യേകിച്ച് പ്രഷറ ആയിട്ടൊന്നുംല്ല പിന്നെ നൈറ്റ് ഒക്കെ വരുമ്പോഴും പിന്നെ നമുക്ക് ആ തിയേറ്ററിലൊക്കെ സർജറിക്കെ ഉള്ള സമയത്തൊക്കെ ഉള്ളൂ നമുക്ക് സ്ട്രെസ് ആയിട്ട്ക്കെ തോന്നുന്നത് അല്ലാതൊന്നുംല്ല അങ്ങെ അല്ല കുഴപ്പ ഇപ്പൊന്ന നമ്മള് ജോലിയില് നല്ല ആക്റ്റീവാ പിന്നെ എന്തുവാ പേഷ്യന് വരുന്ന രോഗികളുടെ വായിരിക്കുന്ന കേക്കാ പിന്നെ മേലുദ്യോഗസ്ഥരുടെ വായിരിക്കുന്ന കേൾക്ക അതൊക്കെ തന്നെ ഇങ്ങനെ പോന്നത്
ഉം
എല്ലാവരുേയും ആയിരിക്കുന്ന കേൾക്കേണ്ടി വരും ദിവസവും അങ്ങനെ വലുതൊക്കെ കേട്ടിട്ടുണ്ടോ എപ്പോഴേലും ഒക്കെ
ഇല്ല അ പടി ഠിക്കുന്നൊണ്ട് ജോലി ജോലി അല്ലല്ലോ പഠിക്കുവല്ല അതുകൊണ്ട് പിന്നെ
ആ സ്വഭാവിക കേ
ആ
ഉം
പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴ ആ മഴയുടെ കാര്യം പറയാനാണെങ്കിലേ ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽന്ന് ഇറങ്ങിയപ്പം കൊറച്ച് ചാറി എന്ന വെച്ചാ കൊറച്ച് പെയ്തൊണ്ട് വലിയ പെയ്ത്തല്ല കൊടം നോക്കണ്ട ചെറിയ ചാറ്റിലും പലെ നിക്കുവായിരുന്ന
ഉം ഉം
ബസ് സ്റ്റോപ്പിൽ വന്ന് ഇന്നപ്പോഴത്തേക്കിന് നല്ല മഴയായി പോയി മഴയങ്ങ് ഉറച്ച് റ പറ്റുന്നുല്ല അമ്മതിരി മഴയയി പോയി നാലിന് ശേഷം ഇപ്പൊ ഈ മഴ സീസണും കൂടെല്ലേ ഇപ്പൊ ഇത് എന്നാ ഈ മഴ സീസണില് മഴ പെയ്യുന്നുണ്ടോ അതും ഇല്ല നേരത്ത ക്കെയണെങ്കിലോ പ്രളയവും കഴിഞ്ഞ കഴിഞ്ഞ വർഷംക്കെ വെച്ച് നോക്കുവാണെങ്കിൽ
ആ് ഇവിട്ടം മഴ ഭയങ്കര കുറ
ആ കഴിഞ്ഞ വർഷംക്കെ ആണെങ്കിൽ എന്ത് വുന്ന വെളിൽ ഇറങ്ങാൻ പ പറ്റാത്ത രീതി ക്കുള്ള മഴയാ അപ്രാവശ്യക്ക ഞാൻ നൈറ്റും കഴിഞ്ഞ് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടിയായിരുന്നു
ആണോ പ്രളയമക്കെ അവിടെ അഫക്ട് ചെയ്യായിരുന്നോ
എന്തോ
പ്രളയൊക്കെ അവിടെ അഫക്ട് ചെയ്യുാരുന്നോ വെള്ളമൊക്കെ കേയറുവായിുന്ന
നമ്മുടെ ഈ ഏരിയൽ പ്രളയം അത്ര വലുതായിട്ട് വന്നിട്ടില്ല നമ്മള് ന്യൂസിലൊക്കെ വായി പുന്നുണ്ടായിരുന്നേ പ്രളയം കാരണം എവിടെയെല്ലാം നാശനഷ്ടങ്ങള ഉണ്ടായിട്ടുണ്ടായിെന്ന് പക്ഷെ നമ്മുടെ ഏയയിലൽൊന്നും വലിയ പ്രശ്ന ഇല്ലായിരുന്ന കേട്ടോ പിന്നെ മഴ പെയ്ത വെള്ളം അതിങ്ങനെ ഒലിിച്ചച്ച് പോൊയിക്കൊണ്ടേ ഇരിക്കുവ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമ്മുക്ക് ഇതുവരെ വന്നിട്ടില്ല അതിപ്പോ കൊറോണ വന്നപ്പോഴായാലും നമ്മുടെ ഏരിയയില് വലിയ പ്രശ്നമില്ലായിരുന്നു ആ മഴയൊന്നാണ് പക്ഷെ ഇന്നത്തെ മഴ നമുക്ക്ന്ന് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് ഇന്നലെ വൈകിട്ട് ഞാൻ കൊറെ തുണി കഴുകി വെച്ചിന്ന് അതിന്ന് രാവിലെ അമ്മ എടുത്ത് അരൽ ഇടും എന്നുള്ള പ്രതീക്ഷല്ലായിരുന്നു മഴ കാരണംനി അതും എടുത്തിടത്തില്ല അത അങ്ങനെ എന്തതു ചെയ്യാനോ അതിലും നല്ലത് വെയില് തന്നെടേ നമുക്ക് എവിടെയെങ്കിലും ശ്വസ്ഥതമായിട്ട് പോവാം സമാധാനമായിട്ടരു കൊട ഉണ്ടെങ്കിൽ വെൽ വെയില ഇന്ന് തനുത്തായാലും പോവല്ലോ ഇതിപ്പോ മഴയാണെങ്കി നമുക്ക് അങ്ങനെ പറ്റത്തില്ല മഴയാണെങ്കിൽ പോകാൻ പറ്റും എവിടെ എങ്ങോട്ടെ വീട്ടീന്ന് വളിലോട്ട് ഇറങ്ങാൻ പറ്റുവോ അതില്ല
ഉം ഇന്ന് ഞാൻ രാവിലെ പെട്രോൾ അടിക്കാൻ ഞാൻ ഇങ്ങനെ അമ്മയെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വ പെട്രോൾ അടിക്കണമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച് മഴ മഴക്കോളം ഉണ്ടായിരുന്നേ വിച്ച മഴ പെയ്യത്തിായിരിക്കാം റെയിൻകോട്ട് എടുക്കേണ്ടന്ന് വിചാരിച്ച അങ്ങോട്ട് പോയി തിരിച്ച് പെട്രോൾ അടിച്ചിട്ട് വന്നത് വരുന്ന വഴിക്ക് പെയ്യയ മഴ പിന്നെ ഫുള്ള് നാലഞ്ഞ കൊണ്ടേും രന്ന് ഉ
മിക്കത്ത സമയത്തൊക്കെയായിഈ മഴ കയറി വരുന്നത് തന്നെ
ആഹ
അതാ മഴയെ കൊണ്ട് തന്നെ തോറ്റ ഇപ്പൊ ഞാൻ ഏതെങ്കിലും ദിവസം കൊട എടുക്കാതിരിക്കട്ടെ അന്ന്ന്നന്നെ നൂറ്റ വാരിയുള്ള മഴയായിരിക്കും പെയ്യുന്നത്
ഉ ഉം എന്താ വണ്ടി പിേടിക്കാത്ത
ഒന്നാമത്തെ കാരണം എനിക്ക് പേടി
എന്തിനതിനാ പേടിക്കുന്ന
എനിക്ക് പേടിയാ
ഇപ്പൊ സൈക്കിൾ ബാലൻസ് ഉണ്ടോ അതെങ്ങ് പഠിച്ചോളു നമ്മൾ ആദ്യംര് പഠിക്കാ ഒരു മനസ്സ മതി അതെങ്ങനെ
മനസ്സങ്ങോട്ട് മടിക്കുന്ന പേട കാരണം
പേടച്ച് നമുക്ക് ഒന്നും ചെയ്യക്കത്തില്ല ആദ്യ അങ് പോവ അങ്ങ് അങ്ങ് ഇറങ്ങുവ അപ്പൊ പിന്നെ ഓൾറെഡി കൊറച്ച കൊറച്ച പഠിച്ചണ്ട്
ചെയ്യും പക്ഷെ അതുമല്ല എന്നെ ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞഞ് ആരാണ്ട് കേൾക്കുന്നു എനിക്ക് കാലത്തത്തിന്ന് പറഞ്ഞോണ്ടേ എന്നെ പഠിപ്പിക്കത്തില്ല
ആ അല്ല പഠിപ്പിക്കുന്നേ അല്ല നമ്മള് ആ ഡ്രൈവിങ് സ്കൂളിൽ പോയി പഠിക്കണംോ
ആഹ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അ എങ്ങനെ ചോയിിച്ചു വെച്ചേക്കവാ എന്നാല ഒരു ടെൻഷ കാരണം പോകാനത് ഞൻ ഞൾ അപ്പറത്തെ വീട്ട ജയിച്ച എടുത്തൂടെ ഞാ ജയിച്ച നമക്ക് രണ്ടൂ കൂ പോകാൻ ജ ചച്ചി പറ ചേച്ചി പറ നിനക്ക് സമയം കിട്ടുവാന്നീ വ നമുക്ക് പോവാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഈ മഴയൊക്കെ ഒന്ന് മാറെ പച്ചിമഴയൊക്കെ ഒന്ന് മാറി ശവസ്തമായിട്ടൊക്കെ ഒന്ന് നിക്കട്ടെ വെയിലൊക്കെ വരുന്ന സമയം ആവട്ടെ പോവാന്ന് വരുന്നു
അത് അപ്പൊ നമുക്ക് ആര ആശ്രയിക്കേണ്ടല്ല ഇപ്പൊ ഡ്രൈവിങ് പഠിക്കന്ന് പറഞ്ഞ ഭയങ്കര ഒരു എന്ത സെൽഫ് മോട്ടിവേഷൻ നുന്ന ഒരു സാധനണ സ്വന്തമായിട്ട് എവിടെങ്കിലും പോവാം ആരേ ഡിപ്പെെൻഡ് ചെയ്യണ്ട ആരുടെ എന്തിനു വേണ്ടി നോക്കി നിക്കണ്ട
ഉ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്ക പക്ഷെ നടക്കുന്നില്ല സ്വയംണ്ട് ഭയങ്കര ആഗ്രഹവാ അത അന്ന് ചോദിച്ച സമയത്ത് അല്ല ഡ്രൈസ് സ്ക്ക ഉ ആളിനോട് ചോദിച്ച സമയത്ത് എനിക്ക് ഭയങ്കരക്യരിയോസിറ്റി ആയിരുന്നു പോകാനായിട്ട് ഞാൻ പോകവും പഠ വച്ചിട്ടേള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ വിചാരിച്ച് പക്ഷ പിന്നെ പിന്നെ പിന്നെ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക സ്വയം മ അ എനിക്ക് ടെൻഷനും ഉണ്ട് വണ്ടി തൊടുമ്പോ തന്നെക്ക് എങ്ങ പോയി കിടിയ
അതൊക്കെ പതുക്കെങ്ങ് മാറിക്കോളൂ
അണ്ണൻ വരുമ്പോൾ മാത്രമേ ഒരു ആശ്വാസം ഉള്ളത് അത് ആവുമ്പോൾ രാവിലെ കൊണ്ട വിടും വൈകിട്ട് വിളിക്കാൻ വരും ഇപ്പൊ അന്നില്ലാത്തൊണ്ട് പിന്നെ ഞാൻ പിന്നെ നടന്നു നടയാത്രയാ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇങ്ങനെ നടന്ന പോണ്ടി വരും
ഉം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
വെയില് നമ്മള് പിന്നെ അധികം കൊള്ളന്നില്ല രാവിലെ ഞാന്ൻ ഏഴര ആുമ്പോ ഇവിടുന്ന് പോകവും വൈകിട്ട് അഞ്ചര കഴിഞ്ഞിട്ട് അവിടെന്ന് ഇറങ്ങത്തുള്ളൂ അതിനെ വെയിലധികം കൊള്ളുന്നില്ല മഴയാണ് സഹിക്കാൻ പറ്റാത്തത് ഈ മഴയാണ് എനിക്കിഷ്ടപ്പെടാത്തത് തന്നെ
ഉ ഉം എനിക്കാണെങ്കി വെയില സഹിക്കാൻത്തത് മൈഗ്രീൻ ഭ ഭയങ്കര ചൂടല്ലേ വെയിലൊക്കെ ആ ഭയങ്കര ചൂ ല്ല മൈഗ്രെനും അങ്ങനെ ഓരോരോ സംഭവങ്ങളും മഴ എനിക്ക ഒരു കോട പക്ഷി കുറച്ച് നനയന്ന തന്നെയ ഉള്ളേ
എനിക്ക് നനയാൻ വയ്യ അത എന്താ അതല്ല അതല്ലടേ നമ്മള് മ നാന ഞാ നമ്മൾ അത്യാവശ്യം നമ്മിപ്പോൾ എവിടെെങ്കിലും പോവും പോണെങ്കില് ഇപ്പൊ എവിടെെങ്കിലും പാർട്ടിക്കാണെങ്കിൽ എന്തോനിലും പോണെങ്കില് മഴയും നനഞ്ഞക്ക് പോകുമ്പോഴേ നമുക്ക് എ മുഷിപ്പ ആാവത്തില്ലയോ ഏ് മഴന്ന് വെള്ളം പാന്റ് പിടിക്കാൻ നടക്കണം ടോപ്പ് പിടിക്കാൻ നടക്കണം ഓ വെയില ആവുമ്പോ നല്ല ഇല് ങ് പോവാല്ലേ ഇച്ചിരി അതാകുമ്പോ ഇച്ചിരി തണലും പിടിച്ചു ച്ച ങ് പോയാൽ പോരെ അതുമല്ല രാത്രില്ല അത് അതിലും ഉന്ത ബുദ്ധിമുട്ടാ എനി തണുപ്പാവകുമ്പഴേക്ക് ഒരു ഇച്ചിരി ഒരു രണ്ട് ദിവസം അടുപ്പച്ച് മഴ പെയ്യുമ്പഴേക്കക്ക് എനിക്ക് പിന്നെ കിടുങ്ങങ്കലി അത് അതിലും നല്ലത് വേര് ചൂട് തന്നെ ചൂടാണെങ്കിൽ അധികം ചൂടിട്ട് തയ്ക്കാനും പറ്റത്തില്ല എന്നാൽ മഴയാണെങ്കിൽ അധികം മഴ ് സഹിക്കാനും പറ്റാത്തൊരവസ്ഥയിയില എന്താെന്ന്റിയത്തില്ല ഇങ്ങനെ
ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാട്ല്ലേ
ഉ ആ ചൂട് പാലക്കാടൊക്കെ തന്നെ പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഒരു ബോഡിൽ ഒരു ഒരു ടെമ്പറിച്ചർ അല്ല നമ്മുടെ ബോഡി ചില കാലാവസ്ഥയായിട്ട് ചില അനുയോജ്യപ്പെടത്തില്ലല്ലോ ഓരോരുത്തരുടെ ബോഡിയിലും ഉണ്ടല്ലോ അങ്ങനെ കൊറെേ കാര്യങ്ങളൊക്കെ ആ അങ്ങനെയുള്ളരു വ്യത്യസ്ത ഇനത്തിൽപ്പെെട്ടതാണെന്ന് തോന്നേ
ഉ
ഉം ഴത്ത് കട്ടനൊക്കെ കുടിച്ചോ
ആഹ ഇന്ന് അവധിയല്ലായിന്നോ അപ്പൊ ഒന്ന് പോണമായിുന്നോ
നമക്ക് അങ്ങനെൊന്നും ഇല്ലടേ നമ്മുക്ക് ആപ്പാട് കിട്ട ഒരു മാസ ത്തി കിട്ടുന്ന അഞ്ച് ഓഫ് കിട്ടും ഇപ്പം ഏതെങ്കിലും പ്രത്യേക തരം ഹോളിഡേ ഉണ്ടെങ്കി പ്രത്യേകതരം ഹോളിഡെ അതായത് സ്വതന്ത്ര ദിനം, ഓണം, ക്രിസ് ത് പിന്നെ മെയ് ദിനം അങ്ങനൊക്കെയുള്ള പ്രത്യേകരം ഹോളിഡേയ്സൊണ്ടല്ലോ അങ്ങനെയുണ്ടെങ്കി മാത്രെ സ്പെഷ്യൽ ഹോളിഡേന്നും പറഞ്ഞ് നമക്ക് വരുത്തുള്ളൂ അതല്ലെങ്കി നമുക്ക് നാല് സൺഡേടെയും പിന്നെ നമുക്കൊരു ക്യാഷ്യുവൽ ആയിട്ട് വരും ഒരു ലീവൂടെ അങ്ങനെ അഞ്ച് അങ്ങനെ അഞ്ചെണ്ണം കിട്ടും പിന്നെ നമ്മക്ക് പിന്നെ പ്ര - പ്രത്യേകിച്ച് ഹോളി ആ ഹോളിഡേയ്സിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ടും പറ്റത്തില്ല
ആഹ് ആഹ്
പിന്നെ ഓണമൊക്കെ വരുമ്പഴ അത് അതിലും കഷ്ടമാവുന്നത് ഓണത്തിന് ഒന്നും നമുക്ക് ലീവ് തരുത്തില്ല പിന്നെ- നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി വേറെയാ ആ ചേച്ചി അപ്പൊ ഓണത്തിന് എല്ലാ പ്രാവശ്യയും ചേച്ചിയാ ഓണത്തിന് എടുക്കുന്നത് നമ്മള് മൂന്നു പേര് ഓണത്തിന് എടുക്കത്തില്ല ഒരാള് നൈറ്റ്- പിന്നെ ഒരാള് ഡെയിലി നിൽക്കും അങ്ങനെ രണ്ടു പേരായിരിക്കും കേറുന്നെ അങ്ങനെ അങ്ങനെ കേറുന്നേ പിന്നെ നിർബന്ധം നമ്മുടെ- നമ്മുടെ മേൽ ഉദ്യോഗസ്ഥന് ഒരു നിർബന്ധം കാണുമല്ലോ എല്ലാരും ഡ്യൂട്ടിക്ക് നേരന്ന് വന്ന് നിക്കണം എന്നൊക്കെ
ഉം ഉം ഉം ഉം
എല്ലാരേും കാണണയെന്നുള്ളെ ആ ഒരു ആഗ്രഹത്തി പിന്നെ അങ്ങ് പോന്നതാ ആ ഹ് ഹ അങ്ങനെ ജോലിയൊക്കെ ആകുമ്പോ ഇങ്ങനെയൊക്കെ അനുഭവിക്കും
ഉം ഉം ഹ് ഹു
ഇപ്പൊ ഞാനും പണ്ട് ഞാൻ പണ്ട് വിചാരി- പണ്ട് നമ്മെ നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിക്കൂടെ ബാഗ് ഒക്കെ ഇട്ടോണ്ട് പോവല്ലോ അപ്പം ഞാൻ വിചാരിച്ചതെ എങ്ങനെയെ - വല്ലോക്കെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു പഠിക്കേണ്ടായിരുന്നു ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചൊണ്ടിരുന്നു ഇപ്പൊ വൈയ് ഒന് പഠിച്ചാ പടിച്ചോണ്ടിരുന്ന നല്ലെന്ന് ഇരും ബിഷപ്പ് അനുസരിച്ച് ഇങ്ങനെ പോന്നോണ്ടാ
നമ്മള ഇപ്പ ഇപ്പഴാണങ്കി വിചാരിക്ക്ണ ഒരു ജോലിയൊക്കെയാ ആയായിരുന്നെങ്കി ക്യാ ശമ്പളമൊക്കെ കിട്ട പില്ലല്ല എല്ലാ മാസോം അങ്ങനെയൊക്കെ വിചാരിക്കണ്ട്
കിട്ട്ന്ന ദിവസം മാത്രുണ്ട് സന്തോഷം അത് കിഞ്ഞാ പിറ്റേന്നായ തീർന്നേട്ടോ
ആഹ് ഉംഹ്
പിറ്റേന്നായ്ക്കഴിഞ്ഞാൻ സന്തോഷം എല്ലാം പോകും ശമ്പളം കിട്ടുന്ന ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പിറ്റേന്ന് തീർന്ന് പിന്നെ നമ്മളിന്റെ അടുത്ത അടുത്ത മാസം ആ ഡേറ്റ് വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും നി ഒടനെ കിട്ട്വല്ല പിന്നെ പ്രതീക്ഷയാ അടുത്ത മാസം കിട്ടുവല്ലോ അടുത്ത മാസം കിട്ടുംന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷയാ
മാസം ഫസ്റ്റാ കിട്ടുന്നല്ലേ ആ ആദ്യത്തെ ടൈം
അതോന്നുംല്ല അവർക്കും തോന്നണ്ടേ ഇട്ട് തരേണ്ട എപ്പഴാന്ന് അവർ കൂടെ തോന്നണമല്ലോ എപ്പോഴൊക ഇട്ട് തരണം തരണ്ട എന്നുള്ളതൊക്കെ അങ്ങനെ എന്തോ
കേ പിന്നെ ഉത്സവൊക്കെ ആവാറായോ
ആവാറായോ ഉത്സവക്കെ നമ്മടുത്ത് ഇവിടെ ഉത്സവൊക്കെ ഇരുപത് അഗ്നി വേ
ജനുവരിയിലല്ലെ
ആഹ് ജനുവരി മാസൊക്കെ ഉത്സവങ്ങളൊക്കെ വര്ന്നത് പിന്നെ ഇപ്പൊ വല്യ കൊഴപ്പൊന്നുല്ലാ ഷൊൽസ ആവുമ്പഴത്തേക്കിന്. ഭയങ്കര മേളവ
ഉ ഉം
അന്ന് അന്ന് നമ്മള് ലീവ് എടുക്കും കേട്ടൊ. ഉൽസസവത്തിന്റെ അന്നൊക്കെ. അന്നും പിറ്റേന്നൊ ൽ ലീവ് എടുക്കും ഉം അതാണ് ആഹ് അതൊന്നും പോവാ പറ്റത്തില്ലല്ലെ. വീട് വീട്ടിൽ എല്ലാവരും വരും